ഹലോ
കേൾക്കുന്നുണ്ടോ
ആഹാ എന്താണ് വർത്താനം
സുഖാണ് എന്താ അവിടുത്തെ വിശേഷങ്ങളൊക്കെ
സുഖാണ് പോ ചായ
സോ ചായ കുടി ച്ചിട്ടില്ല ചോറ് കഴിച്ച് കുറച്ച് മുന്നേ ഇനിയിപ്പോ സ്കൂളകാരൊക്കെ വരും വൈകുന്നേരം ആവും ചായ കുടിക്കണങ്ങെങ്കി
ആഹ് ആഹ് എല്ലാരും സ്കൂള് പോയേക്കാല്ലേ
ആഹ് പിള്ളാരൊക്കെ സ്കൂള് പോയി
എപ്പളാ രാവിലെ നേരത്തെ പോവോ
ആഹ് രാവിലെ പോവും പത്താം ക്ലാസ് മോൾക്ക് ട്യൂഷൻ ഉണ്ട് അവളങ്ങന രാവിലെ ഏണി ഏഴരമ്പോത്തേന് പോവും
പിന്നെ ക്ലാസില് പോയിട്ട് വരില്ല
ആ ആ ക്ലാസ്സിന് പോയിട്ട് ഓന് ടൂഷ കഴിഞ്ഞിട്ട് അവള് ക്ലാസ്സിന് നേരെ അവിടുന്നങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരൂല
ഏഹ് അപ്പൊ ചായയൊക്കെ കുടിക്കലോ
ചായ ഇവിടുന്ന് കൊണ്ടുപോകും ഇവിടുന്ന് പോകുമ്പോ കുടിക്കും ചെയ്യും പിന്നെ ഉച്ചക്ക് ചോറിനെകാട്ടി ചായേംകടിം കൊണ്ടുപോനെ
ആഹ് നടന്ന് പോവലാ
അല്ലല്ല വണ്ടിക്കാ നടന്ന് പോണേനേക്കാട്ടി ദൂരൊണ്ട് കുറച്ചുണ്ട് പിന്നെ ചെറുത് പഠിക്കണ സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയാ അവക്ക് അവള് നടന്ന ഉം വേറെന്തുവാ
ചായേം കടിയൊക്കെ ഉണ്ടാക്കണല്ലേ
ആഹ് വരുമ്പോത്തെന് ചായേം കടിയും വേണോന്നില്ല അവര് ചെലപ്പോ ചോറ് തിന്നും എന്തെങ്കിലും കടി സ് സ്പെഷ്യൽ ഉണ്ടാക്കിക്കണ എന്നുണ്ടെങ്കിൽ അപ്പൊ ചാടിക്കും അങ്ങനൊക്കെ
എന്തെണ്ടാക്കേണ്ടേ സ്പെഷ്യല ആയിട്ട്
എങ്ങനെ
സ്പെഷ്യലായിട്ട് എന്താെണ്ടാക്കല്ണ്ടോ ക്യായ
ആസ്പെഷ്യലൊക്കെ ഇണ്ടാക്കല്ണ്ട് എല്ലാം ഇണ്ടാക്കല്ണ്ട് ചിക്കൻറോള് എറച്ചി കേക്ക് അങ്ങനൊക്കെ ഉണ്ടാക്കും
ഉം എ ഒന്നും ഉണ്ടാക്കില്ലേ
പിന്നെ ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്നെനിക്ക് നോമ്പുണ്ട് അപ്പൊ എങ്ങനൊയാലും പൊരിക്കടി കൊണ്ടിരിക്കണംന്ന് വിചരിക്കണ്ട പി വീട്ടിലെ പണി കയിയാന് നേരം വൈകി പിന്നെ പോയ്മക്ക് നിക്കല
ആ
ആ നിക്കെന്തേ വർക്ക്ണ്ടാ
ഇല്ല ഞാൻ പഠിക്ക്യാണ്
എന്തിനാ പഠിക്കിണ്
ഞാനിപ്പ ഡിഗ്രി കഴിഞ്ഞ് രണ്ടു മാസമായി ഇനി എന്തെങ്കിലും കോഴ്സ് വെക്കണം ന്ന് ചോ ക്ക എന്തെങ്കിലും കോഴ്സ് നോക്കണം
ആഹ് ആ കോയ്സ് നോക്കി പഠിക്കന്ന നല്ലത് വെറുതെ വീട്ടില് ഇങ്ങനെ ഇരിക്കണകാട്ടിലും നല്ല ഉം
കൊറച്ച് സ്കോപ്പ് ഉള്ളൊക്കെ നോക്കിട്ട് അങ്ങനെ പോവാ വിചാരിച്ച്
അആ
ഉം ഉം അങ്ങനെ
പിന്നെ എന്തൊക്കെ എന്താ എനിക്ക് എന്തെന് ഉച്ചക്ക് എന്തന് ഫുഡ്
ഇന്നെ സാധാ ചോറും മീൻ കറിയും മീൻ പൊരിച്ചതും ഉപേരിയും
മീനൊക്കെ കിട്ടോ ശ്യാമണ്ടാ മീന്ൻ
ആ മീൻ ഇവിടെ വണ്ടി വരണ്ട് അപ്പൊ അവിടെന്ന് വാങ്ങും അവിടെ എന്തേന് ഫുഡ്
ഇവിടെ സാദാ ചോറന്നെന്ന് ഇന്നലെ നൈചോറ് ന്ന്സാധാണ ചോറ് ന്നെ
ഇന്നലെവിടെ മന്തിയനു താത്ത വന്നിപ്പൊ മന്തി വാങ്ങി
അഹ് ശരി ആ പിന്നെ എന്താ ചായക്കെ സ്പെഷ്യല് കടി ആ ട്രിപ്പ ഒക്കെ പോവല്ണ്ട് എപ്പഴും ഇല്ലെങ്കിലും എപ്പോഴെങ്കിലുംക്കെ പോവും
വെക്കേഷനെക്കെ പോയിന്നോ
ഏ
വെക്കേഷനിൽഒക്കെ പോയിന്
ആ അങ്ങനൊക്കെ പോയിന്
അ അ
അങ്ങനെ ഇവിടെ പിന്നെ അടുത്ത് എപ്പളും പോവുട്ടോ അടുത്ത് ആ ഞങ്ങൾ അടുത്ത് ഇവിടെ പാർക്കുണ്ടാടെ പിന്നെ എപ്പോളും ഞങ്ങൾ പോക്കും എടിൽ എടിൽ ഉ ആക്ഷ കൃഷിന്റെ പരിപാടിയൊന്നും ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നതുല്ല എന്നോട് വല്ല്യ താല്പര്യ അതൊക്കെണ്ടിയിരിക്ക ഇഷടം പോലെ
ഏ ചെടി ഉണ്ടായിക്കോ
ആഹ ചെടിയൊക്കെ ഇണ്ടാക്കും നല്ലോണം ചെടി നടൊക്കെ വല്യ ഇഷ്ടമുള്ള ആള കൃഷി ചെയ്യാൻ പിന്നെ നമ്മളെ വീട് ഉ വീട്മ്മ ക്ക്സ്ഥലം വേണം അത് നമ്മുക്കുള്ള ആവശ്യത്തിനുള്ള മുറ്റേ ഉള്ളു അല്ലാതെ പിന്നെ അടുത്തൊക്കെ പറമ്പ്ണ്ട് ഇണ്ടാക്ക്ണോർക്ക് അങ്ങനെ ഇണ്ടാക്കൊക്കെ ചെയ്യാം ഇതുവരെ ഇണ്ടാക്കിട്ടില്ല
താല്പര്യം ഇണ്ടാവൂലാല്ലേ
ഇല്ല വല്യ താല്പര്യ ഇല്യ വീട്ടിലെ പണി കഴിയുമ്പോത്തിനും കുട്യാളെ സ്കൂളും മദ്രസും ആ എന്റെ മോന് ദർസ് ലാ ഉം ചെറിയ കുട്യാള് സ്കൂളും മദ്രസ്ലും രണ്ടില്
ആ ഒറ്റക്ക് പോവയിക്കൂലേ
ആ അത് വടെ അടുത്തന്നെണ് സ്കൂൾ അടുത്തന്നെ വീടിന്റെ അടുത്തന്നെ ഓളെ അട്ത്ത്ള്ള പിള്ളേരെപ്പം പോവും
ആ ആ
ഉം അങ്ങനെ പോയി
അവിടെ പത്താം ക്ലാസ് വരെ ഇണ്ടാ അവിടെ
എങ്ങനെ
പത്താം ക്ലാസ് വരെ ഇണ്ടോയ്ക്കാടെ
ആ പത്താം ക്ലാസ് വരെ ഇണ്ട്
ഉം ഉം
പിന്നെ ഇല്യ ഇവടെ ഞങ്ങടെ അടുത്തുള്ള സ്കൂള്ള് പത്താം ക്ലാസ് വരെ ല്യാ ഏഴാക്ലാസ് വരെള്ളൂ പിന്നെ അവ്ട്ന്നാണ്ട് പോണം ഉം പിന്നെ
കുക്കൊക്കെ ചെയ്യല്ണ്ടോ വെറൈറ്റി ഐറ്റംസൊക്കെ
അങ്ങനെല്യ നമ്മെ വീട്ട്ക്ക്ള്ള സ്പെഷ്യല് അങ്ങനൊക്കെ ഇണ്ടാക്കും അല്ലതെ വല ല്യ വെറൈറ്റൊന്നു ഇണ്ടാക്കൂല
ആ ആ
ഉം
മാഴക്കെ ഇണ്ടോ ഞാനീ അങ്ങനെ എപ്പളൊന്നും ഇണ്ടാക്കലില്ല എടക്കൊക്കെ പെരുന്നാൾന് ഇണ്ടാക്കീനു മന്തി
ആ ആ
അങ്ങനൊക്കെ ഇണ്ടാക്കു എപ്പളേങ്കിലൊക്കെ
ഉം മഴ എന്തണ് ഇന്ന് മഴയും വെയിലൊക്കെണ്ട് കാ ണം എടീലൊന്ന് വെയിലർക്കും എടീലൊന്ന് ചാറും മഴ അങ്ങനൊക്കേണ് മഴണ്ടാന്ന് ചോയ്ച്ചാ ചെറുതായിട്ട് മഴണ്ട് വെയില്ണ്ടോന്ന് ചോയ്ച്ചാ വെയിലുണ്ട്ന്നറിയാ പിന്നെ ഇന്നലെ രാത്രി നല്ല മഴേയ്ര്ന്ന് നേരം വെൾക്കോളും അവിടൊക്കെ മഴണ്ടാ
ഇവടെ വെയിലാണ്ന്ന് ഇപ്പൊ കൊറേസായി വേയില് മഴ അധികം ഇണ്ടാവല്ല്യ എടഎട കൊക്കെപ്പളെങ്കി ചെർതായിട്ട് പെയ്യ
ആഹ് പിന്നെ വേറെ എന്തൊക്കെയ വീട്ടിലെല്ലാരുണ്ടോ
ആഹ് ഇവടെണ്ടല്ലാരും
ആ എന്താ ചായക്കെന്താ കടിഞ്ഞ്
ചായക്ക് കടിയായിട്ട് അങ്ങനൊന്നുല്ല എന്തെങ്കിലും പലഹാരങ്ങള് അങ്ങനെ ക്കണ്ടാവും കടിയൊന്നും അങ്ങനെ എപ്പളും ഇണ്ടാക്കലില്ല ഇടക്കൊക്കെ ഇണ്ടാക്കും പിന്നെ നോമ്പിനൊക്കെ ഇണ്ടാ ക്കല്ണ്ടേ ചായക്കടി എണ്ണ കടികളെന്തെങ്കിലൊ
ആ ആ മക്കള് വരും നാലെ നാലെ ര് വിന് നാരാവുമ്പോത്തിന് സ്കൂള് വിടും ഇവടത്തെല്ലങ്കി മൂത്താള് ട്യൂ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എത്തണം എന്നുണ്ടെങ്കില് ഒരു അഞ്ചര ആവും ചെറിയ ആളെ ആ ചെറിയളെ പിന്നെ പാപ്പ പോയി കൊണ്ടോരും
ആഹ് ആഹ് അങ്ങനെ
പിന്നെ വേറെ എന്തൊക്കെയാ നീ പുറത്തൊക്കെ പോവലണ്ടാ ട്രിപ്പ്ക്കെ പോക്കലണ്ടാ ഫ്രണ്ട ആളെ കൂടെ
ഓ ട്രിപ്പ് പോലണ്ട് ഇന്നലെ ബീച്ചില് പോയിന് നല്ലെ കോളേജില് ടി സി വാങ്ങാൻ പോയിന അപ്പൊ ആ വൈക്ക ഇങ്ങനെ കെ എസ് ആർ ടി സി കേറിയ
ആഹ് ഇപ്പൊ ഫ്രീ ആണല്ലോല്ലോ
അപ്പം അല് കേറി അങ്ങനെ ബീച്ചിൽ പോയി അങ്ങനെ അങ്ങോട്ട് പോന്ന്
ആഹ് നിങ്ങൾ പഠിക്കുന്ന ടൈമിലൊക്കെണുണ്ടെങ്കിൽല്ല സുഖാ ഇയ
ഉം ഹലോ ഹലോ ഹലോ കേൾക്കില്ലേ പറയുന്നെ ഹല് ആഹ കേക്ക്ല്ലേ പറയുന്ന
കേൾക്കുന്നില്ലേ
ആഹ് അപ്പാ കേക്ക്‌ണ്ട്
ആഹ് അവിടെ റേഞ്ചിന്റെ പ്രശ്നുണ്ടാ
ചെറുതായിട്ട് ഇപ്പം കൊഴപ്പല്ല നിങ്ങൾ കേറിയില്ല കേ സത്തൈസല്ലേ
ഉം കേറിയിട്ടില്ല കേറണം ഫ്രണ്ടാള് ഇങ്ങനെ വിളിക്കണ്ട് കേറിയ
ഏ
ഇങ്ങൾക്കൊക്കെ ഇപ്പ നല്ല സുഖമ ഉള്ള പഠിക്കാൻ പോകു പോഴൊക്കെ ഓരോരോ പേരും പറഞ്ഞു രസായിട്ട് പോവാല്ലോ പോവാ പൈസൊന്നും കൊടുക്കണ്ടല്ലോ ഞാൻ പറയാ ഞങ്ങൾ പഠിച്ചീനന്നും അങ്ങനെല്ലായിരുന്നേ ഇപ്പളാ
ഇന്നാലും ഓരോ
ഇനി എന്തിന് പോവാനാ താല്പര്യം ഡിഗ്രക്ക്ന്നെ
ആ ഡിഗ്രി ഇപ്പം കഴിഞ്ഞ് എന്തെില അക്കൗണ്ടിങ്ങി നോക്കണ്ട് അല്ലെങ്കിൽ ഓഫീസി എന്തെങ്കിലു ഒക്കെ നോക്കണ്ട്
ആഹ്
ഉം ഉം
പഠിക്കണ അന്നത്തെ കാലത്ത് പഠപ്പില്ലന്നാല് ഉഹ് നടക്കൂല ഉ അവലാര്ക്ക് അവലാര ടീമിൽ നിന്നാലേ കല്യാണം കഴിഞ്ഞാലൊക്കെ കണക്കുന്നന് അവ വരെ കാലങ്ങളിൽ നിക്കാൻ പടിക്കണംന്ന് ആഹ് എല്ലാവാക്കും ഉണ്ടാക്കിയ പൈസ ആട്ട ഒരാള മുന്നേല്ലും കൈകയിട്ട് അ പോണ്ട
ആഹ് ഞമ്മക്കണ്ടാക്കിയ അമ്മക്ക് എടക്ക വേറെ ആര് മുമ്പിലേക്കും പോണ്ടല്ലേ
ശ്യം വന്നാൽ എനിക്ക് തരുന്ന് ചോദിക്കേണ്ട നമ്മക്ക് ഉണ്ടാക്കിയ നമ്മക്ക് എടു ക്കനയിന്റെ ന്റെ മോളോട് പറണയിണമതാരി
മം ഉം
പിന്നെ വേറെന്തൊക്കെയാ അടുത്തതന്നെയാണോ പഠിച്ചിരുന്ന അവിടെ
എങ്ങനെ
വീടിന്റെ അടുത്ത് തന്നെയാണോ പഠിച്ചിരുന്നെ
അല്ല ഒരു ഒരു മണിക്കൂർ യാ ത്ര ഇണ്ടായിനു രണ്ടു ബസ് കയറേണ്ടീനു
ആഹ് അതെ
ഉം ഉ
പിന്നെ വേറെ എന്തൊക്കെ ഉം വീട്ടില് പൂച്ചൊക്ക ഇണ്ടാ വളൽത്തല്ണ്ടാ അങ്ങനെ കോഴി, പൂച്ച ഞാൻ ആ ഇവിടെയും കോയില്ല പക്ഷെ പൂച്ച ഇണ്ടേരുന്നു പൂച്ചെ ന്താ പൂച്ചനെ നഖം തട്ടി ഇവര്ക്ക് പിന്നെ ഇവ്ടെ എന്റെ മോളെ ഹോസ്പിറ്റലിലൊക്കെ ആയപ്പോ പിന്നെ ഞാൻ കൊടുത്ത് പേർഷ്യൻ പൂച്ച ഇണ്ടായിരുന്നു എനിക്ക് പൂച്ചെനോട് ഭയങ്കര ഇഷ്ട ആ
വേറെന്താ
വേറെ സുഖാണ്
വിളിക്കണ്ട്ട്ടോ
ആ ശരി ഓക്കെ ഓക്കെ ആ